ഏ ഞാൻ ടാ ഇവിടൊര് കൊച്ചിനാണെങ്കി കെടന്ന് ഐസ് ക്രീം വേണം ഐസ് ക്രീം വേണോന്ന് പറയാണ്‌ അപ്പൊ ഈ കടൽന്നോങ്ങണേ കാട്ടി ഞായിങ്ങനെ മാങ്ങ ഇരിക്കണ്ങ്ങനെ ഒരു മാങ്ങക്ക്‌ ഐസ്ക്രീം ഉണ്ടാക്കിക്കോണ്ടിരിക്ക്ണ്
ഓ അത് കൊള്ളാമോ ആ ഒണ്ടാക്കിണ്ടിരിക്കണേ ഉള്ളല്ലേ അതേ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ
ഉണ്ടായിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെ ഉം ഉം അങ്ങ് പോയപ്പഴേ എൻ്റെ വീട്ടി പോയപ്പോ അവിടെ ഇങ്ങനെ ഉമ്മ ഒണ്ടാക്കിയായിരുന്നു കേട്ടാ കൊള്ളായിരുന്നു സുപ് പ്പെറായിരുന്നു അപ്പൊ ഞാൻ കടേന്ന് വാങ്ങികൊടുക്കണേക്കാലും ഇതെല്ലേ നല്ലതന്ന് വിചാരിച്ചി ഇങ്ങനെ ഉണ്ടാക്കണം
ഓ ഇങ്ങനെ ഓരോന്ന് കണ്ട് കേട്ടാ അപ്പോഴും ഇങ്ങനെ ആയി കൂട് ഒകെ ഞാൻ ഉണ്ടാക്കണം ഉണ്ടാക്കണോന്നുംപറഞ്ഞ് എന്നും സേവെയ്തിടും പക്ഷെ ഏഹ് ഇങ്ങനെ എല്ലാം സേവായി കിടക്കണേ ഒള്ളു
ഓഹ് നീ പിന്നെ ജോലിക്കും കൂടെ പോണോണ്ട് സമയം കിട്ടൂലെനക്ക്
ഓഹ് സമയം കിട്ടൂല വീട്ടീക്കിണോസം ഉണ്ടാക്കാന്ന് വിചാരിക്കും പക്ഷേ വീട്ടീക്കണോസം ഭയങ്കര മ
ഊം അതെന്നെ ഒരൂവ്സം കിട്ട് പറ്റ്യാ പിന്നെ ഉണ്ടാക്കാൻ നിക്കും റെസ്റ്റെടുക്കും
ഓഹ് ഓഹ്
ഊം ഞാൻങ്ങനെങ്ങനെ ഉം ഉണ്ടാക്കി പകുതിവെരെ ആയികേട്ടോ വിപ്പിങ് ക്രീം വേണം
ഓഹ് അത് നമുക്ക് വീട്ടി തന്നെ ഉണ്ടാകാം പക്ഷെ അയ്നെന്തെരാ ഒരു സാധനം ഇ ണ്ട് അയ്നെന്തിര്ന്നാ പറയോല്ലോ ഉം ആഹ് ആഹ് ബ്ലൻഡർ ആഹ് ങ്ങനെ പതഞ്ഞ് വരണെ
ഓഹ് അത് ഭയങ്കര റേറ്റൊന്നും ഇല്ല പ റേറ്റുള്ളതും ഉണ്ട് ഞാ ഒരു കുറഞ്ഞതാണ് വാങ്ങിച്ചെ അഞ്ഞൂ
നമ്മക്കിപ്പ അതിന്റെ ആവശ്യംല്ല്യ നമ്മള് കേക്കന്നും അങ്ങനെ ഓർഡർ എടുക്ക്ണ ആൾ നമ്മളാവശ്യത്തിന്
ഓഹ് കേക്ക്ഉണ്ടോക്കുണോർക്ക് ഭയങ്കര നല്ല വാട്ടിന്റത് വേണം
ഓഹ് ദിവസം ഉപയോഗിക്കണവർക്കെ നല്ലത് തന്നെവേണം നമ്മളങ്ങനെ ദിവ സം എടുക്കണ്ടല്ലോ
റെഗുലർ യൂസല്ലല്ലോ വല്ലപ്പഴും ഒരിതിനല്ലേ അങ്ങനെ അത് വാങ്ങിച്ച് വെച്ച് ആണ് ഞാൻ ബ്ലെൻഡൊക്കെ ചെയ്ത് എടുത്ത്
ആഹ് വിപ്പിംഗ് ക്രീമ് വെളീന്നന്നെ വാങ്ങിച്ച്
ഓഹ് ഇവരിങ്ങനെ ഓരോന്ന് പറയും അ പ്പൊ ഞാനിങ്ങനെ സമയുള്ള ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം പറ്റണേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കു ഞാ ഉണ്ണിയപ്പ പ്പോക്കെ ന്നാള് വേണോന്ന് പർഞ്ഞേട്ടോ ഇവര് അപ്പോ അല്ലാതെ വെ ഉണ്ടാക്കണങ്കി അരിമാവിലിങ്ങനെ കൊറെ അരച്ച് അരി ശ ർകരെതൊക്കെ ചേർക്കണ്ടേ അപ്പൊ ഞാനിങ്ങനെ യൂട്യൂ യൂട്യൂബിലൊക്കെപ്പ ഇൻസ്റ്റന്റ് ആയിട്ട് കിടക്കണേട്ടാ ഗോതമ്പോ കലക്കി അയ്നാത്ത് കൊറ ച്ച് റവയും മൈദയും കൂടെയി ട്ട് ഏഹ് കുറെ പഴോ ഇതാക്കി ഏലക്ക ഇതൊക്കെ ഇ അങ്ങനെ ഉണ്ടാക്കിയ്പ നല്ലതായിരുന്നു കേട്ടാ ഒരാഴ്ച
ട്ടുണ്ടായിരുന്ന
ആഹ് നല്ല രസാരുന്നു
ഓഹ് ആഹ് ഞാഇത് ഉണ്ടാക്കീട്ട് പറയാൻ കേട്ടാ കൊള്ളാമോന്ന്
ഓഹ് എങ്കി ഉണ്ടാക്ക പിന്നെ ഇവിടെ ഇവരാണെങ്കിലേ മീൻ തിന്നൂല അപ്പ അവനിങ്ങനെ ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അപ്പൊ ചിക്കന്റെയൊക്കെ ന്നാളെ ഞാ ലെയ് ഇഫാചിക്കൻ ന്നാളുണ്ടാക്കി കൊള്ളായ്രുന്നു
ആഹ് ഉം ഓഹ് ഇപ്പൊ വെക്കേഷന ത്തല്യോ ഓരോന്ന് ഞാനിങ്ങനെ പരീക്ഷണോക്കെ ചെയ്യും. ചെലതൊക്കെ സൂപ്പർ ആയിട്ട് വരുന്നേ ചിലതൊക്കെ ഒന്ന് അതാവും
ഓഹ് ന്നാളിലേ ട്രി ട്രന്റിങ് സാൻവിച്ച് ഉണ്ടല്ലല്ലെല്ലാം മൊളകും മുട്ടേം രണ്ട് പൊട്ടിച്ചൊഴിച്ച് ചി ക്കാനും എല്ലാംടെ ആക്കിയിട്ട് ചെയ്യണത് അയ്യോ അത് ചെയ്തത് മി ക്സി ആണെങ്കി ആരെയിണില്ലേര്ന്ന് കേട്ടോ അപ്പൊ മയൂനൈസോണൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ അത് ഒട്ടും ശരിയായില്ല കോളായി പോയി പിന്നെ എടുത്ത് കളയണയിത് ഉം
അത് മറ്റേ ഇഡ്ഡലി പാത്രത്തിലാവി കേറ്റിട്ടതല്ലേ
ആഹ് അത് തന്നെ പിന്നെ ചിക്ക ആവിയേറിയെന്നെ കേട്ടാ ഞാൻ മസാല പൊരട്ടിയവർക്ക് പൊരിച്ചങ്ങു കൊടുത്ത് ഉം ഉം പക്ഷെ ആഹ് മെന്ത്വ്യാ അതിനകത്ത് മയനൈസുണ്ടാക്കിലും മുട്ടേടെ ഭയങ്കര ഒരു ചെവയണ് ട്ടാ എനിക്ക് അത് ഇങ്ങനെ ആയപ്പഴെ ഒരു മയം ഞാഞ്ഞി ഉണ്ടാക്കിയിട്ട് ശരിയാവാ ത്തെയാണോ എങ്ങനെയണോ അതെനി തീരെ ഇതാണ് ആഹ് ഉണ്ടാക്കിയിട്ട് നല്ല സൂ പ്പറെന്നിങ്ങനെ പറയണ് അങ്ങനെയാണ് ഒരോസം ഉണ്ടാക്കിയത്. ഉം ഉം
പിന്നെ എന്തേര് പക്ഷെ അതിലൊക്കെ കാണിക്കണ് കാണുമ്പോ ഭയങ്കര പൊളിയാണ്
ആഹ് എല്ലാം നല്ല സൂപ് പ്പറായിട്ടാണ് അവര് പറയണത് ആഹ്.
അല്ലേ നമ്മക്ക് അറിഞ്ഞൂടാ?
ഓഹ് പക്ഷെ അതുണ്ടാക്കിട്ട് എനിക്കൊ അത് ശരിയാണ് കേട്ടോ ഇവിടെ അനിയത്തി ഉള്ള ദിവസോ ണുണ്ടാക്കിയത്. അപ്പൊ പറയും ചെയ്തു അയ്യ അത് മൊത്തത് കോളായിപ്പോയല്ലേ അതിനെക്കാളും നമ്മുക്കല്ലാതെ ചിക്കാരിക്ക നമ്മളെ വീട്ടി പിന്നെ ശവർമ്മ വെറുതെ ഉണ്ടാക്കുവല്ലോ ചപ്പാത്തി ഇലോട്ചേർത്ത് അങ്ങനെ ഏതെങ്കിലും തിന്നായിരുന്നുന്ന് അവള് പറയേം ചെയ്തു.
ആഹ്.
ഉം ഉം. പിന്നെ ചോറൊക്കെ തിന്നാ?
ഓഹ് ചോറൊക്കെ കഴിച്ച്. ഞാൻണ്ടായെ കുട്ടിക്ക് സ്കൂളൊക്കെ തുറക്കാൻ ബുക്ക് ഇങ്ങനെ പൊതിഞ്ഞോണ്ടിരികാണ്.
ഓഹ് ബുക്ക്‌ കിട്ടിയല്ലേ?
ഉം ബുക്കും പുസ്തകൊക്കെ കിട്ടി.
ഓഹ് ഞാനിവിടെനിപ്പോ മോന്റെ സ്കൂള്ള് ബുക്കും പുസ്തകോം കിട്ടി കേട്ടാ ഇനി ഒരു സ സം പൊതിയിടാൻ വേണ്ടിയിരിക്കണ് മോക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല.
ഇത് പൊതിയിടണതു വരെ അവരാണ് കാരണം എന്നിട്ട് എല്ലാത്തിനും കൂടെ അങ്ങ് വാങ്ങണം.
ടെയാണെങ്കി അവര് കിടന്ന് ഭയങ്കര എലപ്പാണ് കേട്ടോ എന്തിനാണപോ. അല്ലാതൊള്ള ഫീസ് മാത്രം കൊടുത്തപ്പോരെ ബുക്കും പ പൊതിഇടനെ ക്കെ നമ്മടെലുണ്ട് വേണ്ടന്ന് പറഞ്ഞാതിന്ന് പറഞ്ഞു എന്റെടത് പറഞ്ഞു ഉം.
ഇത് ഇനി ഇതില് പൊതിഞ്ഞോണ്ട് ചെന്നില്ലെങ്കിൽ ഇനി അവര്കിടന്ന് താവുലെ.
അപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞ് മോളെ സ്കൂളിലാണെ അങ്ങനെ വലിയ സീനില്ല ട്ടാ നമ്മക്ക്. പറയാം മോന്റെ സ്കൂളിൽ എല്ലാരും വാങ്ങുമ്പോ നമ്മള് ഒരാളിങ്ങനെ പറയുമ്പോൾ നമ്മള് ഒറ്റപ്പെട്ടുപോവുലെ. അല്ലെങ്കി എല്ലാരും ഒരേപോലെ നിക്കണം ആഹ് പിന്നെം പക്ഷെ മോന്റെ സ്കൂളില് എനിക്ക് ആരേ അറിഞ്ഞൂടാ കേട്ടോ എല്ലാർക്കും ഭയങ്കര ജാടയൊക്കെയാണ് കണ്ടാ പോലും മിണ്ടുല.
അതെ നീ ഈ മിക്കിയുള്ളോരും പറയുന്നെയാണ് ഈ പ്രൈവറ്റ് സ്കൂളിൽ അവരെ എന്തോരു ന നമ്മയി പി ട്ടി എ ക്ക് ഓല് ഇവ നമ്മളെ ഒട്ടു നിർത്തൂലല്ലേ.
ഉം പരസ്പരാകും മോ ആദ്യം പഠിച്ച സ്കൂള് ചെറിയ സ്കൂളാണ് കേട്ടോ അവിടെ ഇങ്ങനെയാണ് കേട്ടോ. അവര്ക് ഏതാ ഒരു രണ്ട് പേരെന്റ്സ് തമ്മില് വിളി ളിച്ചു സംസാരിച്ച് സ്കൂളിൽ എന്തോ ഡൗട്ട്സ് ചോദിച്ചെന്നു പറഞ്ഞ് അവരിഞ്ഞി പറയാ ഒന്നുല്ലാ കേട്ടോ അതുപോലെനി വല്ല ഡൗട്ടാ വല്ല പ്രശ്നോ ഉണ്ടെങ്കിൽ നിങ്ങളെന്തയ്യണോം ഞങ്ങളോട് പറയണം പാരൻറ്സ് തമ്മിൽ അതൊക്കെ പറയാ എന്തൊരു അവകാശം. അതന്നാ ഞാനാലോയ്ചോക്കിയ പറയണേ പാരൻറ്സ് തമ്മിൽ വിളിച്ച് ആ കുറ്റവും കുറവ് എന്റെ മോൻ പഠി കൂല നിന്റെമോൻ പഠിക്കും അങ്ങനെ ഓരോന്നും നിങ്ങളെന്തിന് പറയാനും ചോദിക്കാനും നടക്ക്‌ണെന്നും പറഞ്ഞ് ഭയങ്കരല്ല അപ്പൊ അങ്ങനെയാണ് ഞാനവിടുന്നു മാറ്റിയെ ഒരുമാരി
അതെന്തെന്നാ നിങ്ങള് ഇങ്ങനെ പേരൻറ്സ് വിളിച്ച് സംസാരിക്കുമ്പോ ഇവരെ മേനേജ് മെന്റിനെതിരെ തിരിയൂന്നുള്ള പേടിയാണ്
ഉം.
ഉം ഫീസ് കുറയ്ക്കണം ഇപ്പ ഇവ ഇപ്പ ഇവരെ ഇതിലല്ലേ നമ്മളെ എല്ലാം ചെയ്യണത് ഇവരെ സ്കൂള് കാര് പറയും പോലെ അതിന്ന് മാറൂന്ന പേടിയാണ് പക്ഷെ ഗവൺമെന്റ് സ്കൂള് അങ്ങനെ അല്ലല്ലോ
അങ്ങനെയല്ല പക്ഷെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ നല്ല ഇതാണ് കേട്ടാ പക്ഷെ
പിന്നെ ഭയങ്കര കാര്യാണ ഭയങ്കര ഏ ഹോ വല്ല്യ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോവു
ആഹ് അത് തന്നെ ഭയങ്കര സ്നേഹമാണ് എന്നിട്ട് നമ്മളെ ഫസ്റ്റ് ദിവസം സ്കൂൾ തുറക്കണ നമുക്ക് മീറ്റിംഗ് ഉണ്ട് കേട്ടാ രാവിലെ പോയാൽ നമുക്ക് ഉച്ചോരം ഉണ്ട് അപ്പൊ അവര് പറയാ എന്ത് സജഷന് ഉണ്ടെങ്കില് ഇത് എല്ലാരും കൂടെ ഇരിക്ക്ണ് അപ്പാ പറയാം അവരിങ്ങനെ പറയും കേട്ടാ എന്ത് ബുദ്ധിമുട്ടാ എന്ത് പ്രശ് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എല്ലാം പറയാണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാരും മുൻപ് വെച്ച് പറയാം ന്ന് പറ പിന്നെ ഓരോരുത്തരെ കൊണ്ട് പറയിക്കും പക്ഷെ പി ഇവരെന്നും മിണ്ടൂല്ല അതുകൊണ്ട് എന്തൊരു മീറ്റി എന്താണ് നമ്മളല്ലാം ഒറ്റപ്പെട്ടാണ് ഇരിക്ക വീട്ടന്റെ അടുത്ത്
ഏഹ് ഏഹ് ഏ ഏ
പക്ഷെ മോള് പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള ഒരു താത്ത ഉണ്ട് താ അപ്പൊ നമ്മള ഒരുമിച്ചാണ് എല്ലാത്തിനും പോണത്
ഓ ഓ ആ അവിടെ ഇങ്ങനത്തെ കൊഴപ്പ ഇല്ലല്ലേ
അവിടെ ഇങ്ങനെയൊന്നും കുഴപ്പോ അല്ലെങ്കി ഒരുമിച്ചാണ് പോണത് പിന്നെ അവർക്ക് പരിജയമുള്ള ആളിന്റെ അടുത്ത് മിണ്ടുമ്പോ നമ്മളും മിണ്ടും ഒക്കെ ചെയ്യും
ഓ ഓ ഇവിടത്തെ കാര്യ എനി എനിക്ക് അറിഞ്ഞൂടാ ഇവള് പോയില്ലല്ലോ പക്ഷെ
അല്ല പൊതുവേ എല്ലാരും അങ്ങനെയാണ് പറയണത് ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ സ് സ്കൂളുകളെ പാരൻസ് തമ്മിൽ സംസാരിക്കുക അവര് സമ്മതിക്കൂലേ അപ്പൊ സാരിക്കണം അവരടുത്ത് പറയാൻ പോവല്ലല്ലേ അന്ന് ഇങ്ങനെ അവരെ എങ്ങനെയ അറിഞ്ഞു കേട്ടോ അറിഞ്ഞു അ മോൾ ആദ്യം പഠിച്ച സ്കൂളില് അന് ഭയങ്കര വേർതിരിവാണ് ഇങ്ങനെയ നമ്മള് പഠിക്കുന്ന കുച്ചുങ്ങള്ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടു പോരേ അവരങ്ങ് പഠിച്ചോളു ഇത് താഴ്ന്ന് നിക്ക്ണ പിള്ളരെല് കണ്ടെടുത്തി ടീച്ചർമാർ ഉയർത്തി ക്കൊണ്ട് വരാറുള്ള പക്ഷെ അവരങ്ങനെയല്ലേട്ട ആ സ്കൂളില്
ആഹ്
പഠിക്കണേ പിള്ളേരെ മാത്രം അവര് ഇങ്ങനെ ശ്രദ്ധിക്കും, പഠിക്കാത്തവർക്ക് എല്ലാം അവർക്കില്ലേ എന്തോ കണക്കാണ് കേട്ടോ. പരീക്ഷ പേപ്പർ ഒക്കെ തരുമ്പോ ഭയങ്കര എന്നുവെച്ചാൽ മിഡിൽ ആയിട്ട് ഒക്കെ നിക്കുവല്ലോ പുള്ളേര്, പരീക്ഷ പേപ്പർ ഒക്കെ തരുമ്പോ. ഒരുമാതിരി വേർതിരിച്ചാണ് കാണുന്നത്.
ആഹ് എങ്കിൽ പിന്നെ അവിടെ പോവാത്തത് അല്ലേ നല്ലത് പൈസയും കൊടുക്കയും വേണം പുള്ളാരെ ശ്രദ്ധിക്കുകയില്ലെങ്കിൽ പിന്നെ എന്തേലും.
ആഹ് അവൾക്ക് ഭയങ്കര ഒരു എന്ന് വെച്ചാല് ഒരു പനം എന്തോരാണ് ഒരു അയിന് എന്തരോ ഒരു പ പാഷ്വാലിറ്റി. ആഹ് ആഹ് ആഹ് ചെലവരുടെ ഇഷ്ടാണ് ചെല അങ്ങനെ ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണിന് അവിടെ ഞങ്ങള് അങ്ങ് വീട്ടി ട്ടിന്റെ അവിടെ ഉള്ളയാണ് കേട്ടോ, ഞൻ ഈ ആഹ്. ക്ലാസ് കഴിയാറായി അപ്പോഴാണ് അറിഞ്ഞ്, ഇവന്റെ കൂടെ പഠിക്കേണ് ആഹ് പെണ്ണിന്റെ വീട് അവിടെ ആണ്, ഞാൻ മറ്റേ അങ്ങ് താമസിക്കുവല്ലേ. അപ്പ ഞാൻ ചോദിച്ചു കൊ ച്ച് ഇവിടെയാ പഠിക്കണേന്ന് ചോദിച്ച അപ്പൊ ഏഹ് ഞാൻ പറഞ്ഞു ഓഹ് തന്നെയെന്ന് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഒന്നാം ക്ലാസിൽ നിന്ന് ഇവിടെ ചേർ അപ്പ ഞൻ പറഞ്ഞു ഇവിടെ അടുത്ത് ആക്കാം, അതോണ്ട് അവിടെ ചേർക്കാ ഞാൻ പറഞ്ഞു. ടീച്ചർമാർ ഒരുമാതിരി ഒക്കെ സ്വഭാവം അങ്ങനെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, അപ്പ ആഹ് പെണ്ണും പറയേണ്ടേ. തന്നട നല്ലോണം പഠിപ്പിക്കുമെങ്കില്. അവർക്ക് ഇങ്ങനെ ആളും തരാന്ന് വെച്ചുള്ള ഭയങ്കര പെരുമാറ്റമാണ് അതൊക്കെ തന്നെയാ ഞാ ആഹ്. അവർക്ക് ആഹ് അവരെ ഇതിലുള്ള ഭയങ്കര. വേണ്ടപ്പെട്ട കുറച്ചു പേരുണ്ട് കേട്ടോ ആഹ് പ ആഹ് പെണ്ണ് എന്നോട് പറഞ്ഞപ്പോളാ ഞാൻ വിചാരിച്ചുനി എനിക്ക് മാത്രം തോന്നിയത് അല്ല. തോന്നിയതായെന്ന് പറഞ്ഞമ്പോ ആഹ് പെണ്ണ് പറയുക എനിക്കും അങ്ങനെ തോന്നിയടി പിന്നെ നമ്മൾ പരസ്പരം. സംസാരിച്ചാൽ അവർക്ക് ഭയങ്കര ഇതാണ് എന്ന് ആഹ് പെണ്ണ് എന്റെ അടുത്ത് പറഞ്ഞു.
ഉം ഉം അങ്ങനെയൊക്കെ പറയുന്നു ഇനി ഇവിടുത്തെ കാര്യം അറിഞ്ഞൂടാ കേട്ടോ എനിക്ക്.
പക്ഷെ അവിടെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര ഒരു ഇതാണ് ചെറിയ പൊട്ട്. കൂളും ആണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതുവാണ്.
ആഹ്
ഉം പക്ഷെ ഇപ്പ ഇവര് രണ്ടുപേരും പഠിക്കുന്ന സ്കൂള് നല്ല സ് സ്നേഹം ആട്ടെ പ്രിൻസിപ്പൽ ഒക്കെ ഭയങ്കര ഇതാണ്, നല്ല ഇതാണ്.
എങ്കിൽ അല്ലേ പിന്നെ പിള്ളാരെ വിടുള്ളൂ.
ഓഹ് വിടുള്ളൂ മറ്റവർക്ക് ഇനി എന്തോ വല്ല്യ എന്തോരു ഭയങ്കര ഹെഡ് വെയ്റ്റാ.
ആഹ്
ഉം
ഈ പ്രൈവറ്റ് സ്കൂള് മിക്കതും എന്നാ നമ്മള് ഈ പറയണ നമ്മളെല്ലാരും അവിടെ കൊണ്ടാെ അവിടെ.